ഹലോ കേക്ക്ന്ന് ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നൊണ്ട് ഞാൻ പറയുന്ന കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നു കേക്കുന്നുണ്ട്
ഏഹ് ന്തൊക്കെണ്ട് വിശേഷം പിന്നെ
ആഹ് വേ നല്ല വിശേഷം രണ്ടു ദിവസം കൊണ്ട് മഴയൊന്നുഇല്ല
അന്നോ നല്ല അന്തരീക്ഷാന്നോ
നല്ലന്തരീക്ഷവാ
ആഹ് ഇന്ന് എന്തുവാരുന്നു പിന്നെ പരിപാടിക ഇന്നത്തെ
ഇന്നത്തെ പരിപാടികളൊക്കെ തൊടങ്ങുന്നതേ ഉള്ളൂ രാവിലെ കാപ്പി ടെ ആ ആഹ് ദോശയും സാമ്പാറുവാ
സാമ്പാറുവാന്നോ ദോശ ചുട്ടോ
ദോശ ചുട്ടില്ല ദോശ ചുടാൻ പോന്ന് സാമ്പാറിന്റെ എല്ലായി
ആഹ് അരിഞ്ഞ് വെച്ചേക്കുവാന്നോ എല്ലാം
ച്ചു കുക്കറിനാകത്തിട്ട് ഉം പിന്നെ
അങ്ങനാ അന്നേരം വെക്കുന്നേ
സാമ്പാറ് ഞാൻ വെക്കുന്നെ പച്ചക്കറികളെല്ലാം അരിഞ്ഞ് അങ്ങ് എല്ലാം പ്പാ ഉരുളം കെഴങ് ഉള്ളി തക്കാളി ഉം കൊറച്ചെ എല്ലം എടുക്കത്തുള്ളൂ ചേ ന എല്ലാം അരിഞ്ഞ് പച്ചമുളകും എല്ലാം കുക്കറിനകത്ത് വേവിക്കും മൂന്ന് വിസല് കേ മൂന്ന് വിസില് കേപ്പിച്ചിട്ട് പിന്നെ അത് നിർത്തിയിട്ട് കടുക് ആ ഇരുമ്പട്ടിയ്ക്കാത്ത് കടു വറത്തിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാൻ സാമ്പാറ് പൊടി ഒന്നും ചേർക്കത്തില്ല സാമ്പാറ് പൊടി വേടി
ആന്നോ അതെന്ത് സാമ്പാർപൊടി ചേർത്ത് വെക്കാത്തെത്
എനിക്ക് സാമ്പാറ് പൊടി എനിക്കത്ര ഇഷ്ട വല്ല സാമ്പാറ് പൊടി
ആന്നോ
പൊടിത്തന്നെങ്ങനെ നമ്മള് പൊടിപ്പിച്ച് വെക്കുന്ന പൊടികളില്ലേ അത് മൊളക് പൊടിം മല്ലിപ്പൊടിം ഒന്നും നമ്മള് പൊടിപ്പിക്കുന്നെയാണല്ലോ
ആഹ് ആഹ്
അത് അതെല്ലേ ഒന്നൂടെ നല്ലത്
ആഹ് അതല്ലേ കുറച്ചൂടെ ടേസ്റ്റ് അല്ലെങ്കി പിന്നെ ഈ സാമ്പാർപൊടി വീട്ടില് ഉണ്ടാക്കി കൂടെ മല്ലിയൊക്കെ പച്ചമല്ലിയൊക്കെ ഉണക്കി ആഹ് ആഹ് അങ്ങനെ ഉണ്ടായിക്കൂടെ
എനിക്കത് അറിയത്തില്ല അങ്ങനെ ഇതുവരെ ഉണ്ടാക്കിട്ടില്ല ഉംഉം
ആഹ് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മള് പച്ചമല്ലിയും കാര്യങ്ങളും എല്ലാവെ മല്ലി പൊടിക്കുന്നതിന് മുമ്പ് പച്ചമല്ലി ഇങ്ങനെ ചെറുതാ യിട്ടൊന്ന് ചൂടാക്കി അത് മാറ്റി പിന്നെ അതേപോലെ ആഹ് ഓരോ സാധനങ്ങൾ ഇങ്ങനെ ചൂടാക്കി ചൂടാക്കി തനിയെ നമുക്ക് പൊടിച്ചു വെക്കാവുന്ന രീതി ഞാൻ കണ്ടിട്ടുണ്ട്
ഒര് തോ
ആഹ് കാരണം നമ്മളെ ഈ കട കടേന്ന് വാങ്ങിക്കുന്നത് എന്തുമാത്രം നല്ലേന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ
ഞാൻ കടേന്ന് വാങ്യേത് അല്ല നമ്മളീ പൊടിയെ ഇങ്ങനെ ചൂടാക്കി ഉപയോഗിക്കുന്നതേ ചൂടാക്കിട്ടാ ഉപയോഗിക്കുന്നത് ഈ കടു വറുക്കുന്നതിനെപ്പറ്റി ഈ കടുക് വർക്കന്നത്ലീ മൊളക് പൊടീം മല്ലി പൊടീം എല്ലാം കൂടെ അങ്ങ് ഇടും അപ്പം പിന്നെ ആ പൊടി അതിനാത്തൊന്ന് ചെറുതായിട്ട് ചൂടാക്കിട്ട് ചേർക്കും അപ്പൊ അതിന് നല്ല ടേസ്റ്റാ
ആഹ് അന്നേരം പിന്നെ സാമ്പാർ പൊടീടെ ആവശ്യം വരത്തില്ല അല്ല്യോ
ജീരകപ്പൊടി ചേർക്കും ഞാൻ ജീരകപ്പൊടിയേ
ആന്നോ ഏഹ് ഈ വെണ്ടയ്ക്ക വഴുതനെങ്ങ അതൊക്കെ ചേർക്കുവോ
സ ഈ വെണ്ടയ്ക്ക നമ്മളീ ഒരുപാട് സാമ്പാറൊക്കെ വെക്കുന്ന സമയത്ത് ഒരുപാട് എന്തെങ്കിലും ലിമിറ്റേഷങ്ങളൊക്കെ ഉള്ള സമയത്ത് ഈ വെണ്ടയ്ക്ക അതിനത്തിട്ട് വേവിക്കാത്തതാ നല്ലത്
ആന്നോ ആഹ് ഞാനിങ്ങനെ ഈ വല്യ രീതിയിലെ കല്യാണങ്ങൾക്ക് സാമ്പാറുണ്ടാ ക്കുന്നേനാത്ത് കണ്ടിട്ടുണ്ട് വെണ്ടയ്ക്ക ആദ്യം എണ്ണക്ക്യാത്തിട്ടേ തനിയേ വാ ട്ടുന്ന് എന്നിട്ട് പിന്നെ ബാക്കി കഷ്ണങ്ങളെല്ലാം ഇട്ട്
അങ്ങനെ ചെയ്യ അങ്ങനെ ചെയ്യ അങ്ങനെ ചെയ്താ നല്ലെയാ
ആന്നോ ഈ കല്യാണ സദ്യയിലെ സാമ്പാറിലൊക്കെ അങ്ങനെ ആയിരിക്കും അല്ലിയോ
അപ്പം അധികം കൊഴുക്കത്തില്ല
ആഹ് ആഹ്
ഇത് കുക്കറിനകത്ത് വേവി ക്കുമ്പോ ഇത് മൊത്തത്തി അങ്ങ് കൊഴുക്കു അങ്
കൊഴുക്കും ഓഹ് ഓഹ്
ഇല്ല ആഹ്
കല്യാണൊക്കെ ഒത്തിരി കൊഴുത്തഴിഞ്ഞാ അത് വെളമ്പാൻ പറ്റത്തില്ല അല്യോ
പറ്റത്തില്ല അതുപോലെ പെട്ടെന്ന് ചീത്തയാവും അത് ഒരുപാട് വെക്കുമ്പ അങ്ങനാ നമ്മള് പിന്നെ കൊറച്ച് പ്പൊ രണ്ട് മൂന്ന് നാല് പേർക്ക് വെക്കുമ്പഴ ത്തേക്കേ
ആഹ് ആഹ് അയ്ന്റെ ആവശ്യല്ല അന്നേരം സാമ്പാർ വെച്ചാ എത്ര ദിവസം നിക്ക്യും
ഇല്ല ഞാന് കൂടുതലുണ്ടെങ്കി രണ്ടു ദവസം ഇവടെ സാമ്പാർ വെച്ച വെച്ചാല് കാപ്പിക്ക് മാത്രമേ സാമ്പാർ എടുക്കത്തുള്ളൂ പിന്നെ അത് ഉച്ചക്ക്ത്തൊക്ക് ചോറിനാരും സാമ്പാർ വേണ്ട പിന്നെ
വേണ്ട ഓഹ് ഓഹ്
പിന്നെ നമ്മള് വേറെ വല്ല ചെയ്യണം
ഓഹ് ഓഹ് ഉച്ചക്കത്തെ കറിക്ക് വേണ്ടിയോ
കറിക്ക് വേണ്ടി
ആഹ് ആഹ് ഈ വേറെ വല്ലം എന്ന് പറഞ്ഞാൽ വേറെ ഒഴിച്ചു കറി വല്ലം വേണോ
വെക്കണം ഈ സാമ്പാർ പിന്നെ ചോറ് കഴിക്കത്തില്ല
ആഹ് ഈ കുറുകി പോവുന്നോണ്ടായിരിക്കും അല്ലയോ
കുറുകി പോകുന്നോണ്ടാന്നോ രാവിലെ ഒരു വട്ടം കഴിക്കുന്നത് പിന്നെ ഈ തോമരയ എന്നൊക്കെ പറഞ്ഞ ഗ്യാസാന്നല്ലോ പിന്നെ കൂടുതൽ കഴിച്ചാല്
ആഹ് ആഹ്
ഉം
അത് ശരിയാ ഗ്യാസൊക്കെ ആയിക്കഴിഞ്ഞാ പിന്നെ അന്നത്തെ ദിവസം പോക്കണ്ടോ ആഹ് ഉച്ചക്കത്തെ കറികൾ എന്തൊക്കെയാ അന്നേരം ഇഞ്ഞി
ഉച്ചക്കത്തെ കറികൾ ഇന്ന് ചക്ക എടുക്കണന്ന് വിചാരിക്കുവ ചക്ക നിപ്പുണ്ട് ഇനി പോയി അടത്തിക്കൊണ്ട് വരണം
ആഹ്
അടത്തി ആഹ് അത് എടുക്കണം പിന്നെ മീൻ ഇരിപ്പ്ണ്ട് നെത്തോലി ഇരിപ്പ്ണ്ട്
ആഹ് ആഹ്
അതും അത് മാങ്ങയിട്ട് ചക്കയുള്ളപ്പഴി മാങ്ങയിട്ട് മീൻ കറി വക്കം നല്ല ചക്കയുടെ കൂടെ
ആഹ് ചക്കടെ കൂടെ അതെ അതെ
ആഹ്
അല്ലെ പിന്നെ ഈ ചക്ക വേവുന്നതിന് മുമ്പ് വെളിച്ചെണ്ണ ഒഴിച്ചും അങ്ങനെ കഴിക്കും
അങ്ങനെ കഴിക്കാം ചെക്ക വേവുന്നതിന് മുമ്പ് വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചിട്ട് കഴിക്കുന്നവരുണ്ട് പിന്നെ ചക്കയുടെ കൂടെ ഉപ്പു മാങ്ങ ഏറ്റവും നല്ലതാ മാങ്ങ
നല്ല ഓ നല്ല കോമ്പിനേഷൻ അതാ
ല്ല കോമ്പിനേഷൻ മാങ്ങാച്ചാറ്
ആഹ്
ഈ ചക്കയും മാങ്ങയൊക്കെ ഒരേ സമയത്താണല്ലോ ഉണ്ടാവുന്നത്
ആ ഒന്നെ അതെ അതെ
അയ്യോ
ആ ആ ഈ ചക്കയൊക്കെ ഇപ്പോഴും കിട്ടാനുണ്ടോ മഴയൊക്കെ ഇല്ലായിരുന്നു ച ക്ക ആവുമ്പൊ അങ്ങനെയൊക്കെ വെള്ളം കയറി കാണത്തില്ലയോ
ഏ ചക്ക കുഴപ്പമില്ല ഞങ്ങളുടെ ചക്ക നല്ല ചക്ക അങ്ങനെ ഒരുപാട് വെള്ളം കയറുന്ന സൈസല്ല
സൈസ് അല്ല ആഹ് ആഹ് ഒത്തിരി ഉണ്ടോ അന്നേരം ചക്ക
പ്ലാവേൽ ഒത്തിരി കൊറെ ഉണ്ടായിര്ന്ന് അതിങ്ങനെ മേളിലാ നിക്കുന്നത് തോട്ടം വെച്ചൊക്കെ പിടിച്ച് ഒത്തിരി പാടാ
ഓ അടർത്താൻ പാടാ
ആഹ് എന്നാലും ഞങ്ങള് അടർത്തും
ഉം അല്ല ഇപ്പം പൊതുവേ എല്ലായിടവും ചക്കയ്ക്കകത്തൊക്കെയും വെള്ളം കയറിട്ട്
വെള്ളം കയറിയിട്ടുണ്ട്
ആഹ് അങ്ങനാകുമ്പോഴത്തേക്ക് നമ്മള് വേവിക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കേ അങ്ങ് കൊഴഞ്ഞു പോകത്തില്ലയോ
ഇവിടിപ്പം മൂന്നാല് ദിവസം കൊണ്ട് ചക്ക ഇല്ല
ആണോ
യാത്രകളും അങ്ങനൊക്കെ ആയൊണ്ട് പിന്നെ
ആണോ ഓ ഓ ഓ ഓ ഈ ചക്കയും പിന്നെ ചെറുതായിട്ട് ഗ്യാസ് ആന്നല്ലോ
ആ ഗ്യാസുണ്ട് എന്നാലും കുഴപ്പമില്ല ചക്കടെ സീസണൊ പിന്നെ ഇല്ലല്ലോ ചക്ക.
ആഹ് ചക്ക കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ കിട്ടാനില്ല ഉം. ആഹ് വീട്ടില് മാവൊണ്ടോ?
ആഹ് ഒണ്ട് മാവൊണ്ട് മാങ്ങ കൊറവാ മാങ്ങാ കൊറവാ അതിനാത്ത്.
ആഹ് അന്നേരം പിന്നെ മാങ്ങ പൊറത്തൂന്ന് വാങ്ങിക്കുന്നെയാണോ പതിവ്
മാങ്ങ പൊറത്തൂന്ന് മേടിക്കും ചെലപ്പഴൊക്കെ
ഓഹ് ഓഹ്
അല്ലാ പിന്നെ ഇവിടെ പരിസരത്തെ വീടുകളി മാങ്ങ ഒണ്ടല്ലോ അവരൊക്കെ ചെയ്യും ഉം
പിന്നെ വീട്ടില് ബാക്കി എല്ലാരും സുഖവായിട്ടൊക്കെ ഇരിക്കുന്നോ?
ക്കുന്നു അവിടെ എന്തൊണ്ട് വിശേഷം?
ഇവിടെയും എല്ലാവരും സുഖവായിട്ടിരിക്കുന്നു എല്ലാർക്കും പനിയൊക്കെ ആയിരുന്നു പനിക്കോളൊക്കെ കഴിഞ്ഞി ട്ട്ങ്ങനെ ഇരിക്കുന്നു
അതെയോ
ആഹ് ഇപ്പം എല്ലാടോം അങ്ങ് പനിയല്ലയോ
പനിയാ പനിയാ ഈ അന്തരീക്ഷം മാറി മഴ പനി മാത്രല്ലാ മഞ്ഞപ്പിത്തോം ഒണ്ട് എല്ലാടത്തും
ഓഹ് ഓഹ് അസുഖങ്ങളായി തൊടങ്ങിയിട്ടുണ്ട്
മഞ്ഞപ്പിത്തം ഒരുപാട് പറയുന്നുണ്ട് ഇപ്പം
ഓഹ്
ഉം അതീ വെള്ളത്തിന്റെയാ
കഴിഞ്ഞാലും ഇല്ല ഈ വെള്ളത്തിലൊക്കെ പലരും പലതും കടന്നിട്ടെ
ആഹ്
ഉം അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളാ ഇനി അങ്ങോ ട്ട് ഒരു ഒന്നൊന്നര മാസത്തേക്ക് ഇനി ഇതല്ലേ
ഒണ്ട് അതെ അതെ അതെ അതെ
ഉം മീനൊക്കെ കിട്ടാനുണ്ടോ?
കേട്ടില്ലാ എന്താ പറഞ്ഞെ
മീനൊക്കെ കിട്ടാനുണ്ടോ
ആഹ് മീനും ഇപ്പൊ പാടാ ട്രോളിങ്ങല്ലയോ.
ഓഹ് ഓഹ് ഒണക്കമീനൊക്കെ എടുക്കുവോ അന്നേരം
ഒണക്കമീൻ ഇവിടെ അങ്ങനെ ഉപയോഗിക്കത്തില്ലാ ഒന്നാമത് ഒണക്കമീൻ പ്രഷറാ.
ഓഹ് ഉപ്പ് കൂടുതലായോണ്ടോ?
ഉപ്പ് പ്രഷറൊക്കെ ഇവിടെ ആർക്കും പ്രഷറൊന്നും ഇല്ലാ എങ്കി എങ്കിലും ഒണക്കമ്മീൻ ഇച്ചിരി മേടിക്കുന്ന കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടാ എനിക്ക് ഇഷ്ട്ടവല്ലാ ഒണക്കമീൻ
ആന്നോ ഒണക്ക മീൻ കറി വെക്കുവോ അതോ വറക്കത്തേ ഒള്ളോ
ഒണക്കമീൻ അഥവാ കിട്ടിയാ തന്നെയും വറക്കത്തേ ഒള്ളൂ കറി വെക്കത്തില്ലാ
ആന്നോ ഓണക്കമീൻ പിന്നെ ഭയങ്കര ഗന്ധവാ പൊറത്തോട്ടൊക്കെയെ
അതാ അതാ അതാ
ഉം വീട് മൊത്തം അങ്ങ് പിന്നെ അതിന്റെ ആയിരിക്കും അതാ പിന്നെ അതു ഒരു ബുദ്ധിമുട്ടാ എവിടെ പോയാലുവെ ആര് വന്നാലു ലോട്ട് വന്നാലുവാ ആ ഒരു സ്മെലടിക്കും പെട്ടെന്ന്. ആ അതേപോലെ ച കേക്കെത്തന്നെ പഴുത്ത ആയാലുവേ.
പ്പഴുത്തായാലും പിന്നെ പനിയൊക്കെ എല്ലാർക്കും മാറിയോ
പനി ആ ഒരുവിധം മാറി വരുന്ന് പിന്നെ ഒരാൾക്കും വന്ന് മൊത്തത്തിൽ മാറുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത് ക്കാവല്ലോ ഉം തൊണ്ടവേദനക്ക ക്കയാ തൊടക്കത്തിലുള്ള ലക്ഷണങ്ങളെ,
ആഹ് ആഹ്
പിന്നെ അത് പിന്നെ ഇങ്ങനെ യാത്രകളൊക്കെ ചെയ്യുമ്പോഴ ത്തേക്ക് പൊടികളും കാര്യങ്ങളൊക്കെ അടിച്ച് വീണ്ടും ഈ പനിയങ്ങ് കൂടും. ആഹ് ഇനി അവിടെ ഉടനെ യാത്രകള് വല്ലോം വരുന്നുണ്ടോ?
ഉടനെ യാത്ര എനിക്ക് ഹോസ്പിറ്റലിൽ പോണം തൈറോയിഡ് ഉണ്ട് അപ്പൊ പിന്നെ തൈറോയിഡിന്റെ ചെക്കപ്പിന് പോണം.
ആന്നോ എന്നന്നത്തേക്കാ പോകുന്നന്നേരം
ഡോക്ടറുടെ ഡോക്ടറുടെ ഒ കിട്ടുവാണെങ്കില് ടോക്കൺ കിട്ടുവാണെങ്കില് നാളെ പോവും.
ആന്നോ ആഹ് അന്നേരം പിന്നെ നാളെ നാളെ അങ്ങനെ ഒരു യാത്ര വരുന്നുണ്ടല്ലയോ?
യാത്ര വരുന്നുണ്ട് അത് ഡോക്ടറുടെ ഇത് കിട്ടിയെങ്കിലേ പറ്റൂ
ആഹ് ആഹ് അതങ്ങനെ രാവിലെ പോയിട്ട് ഒരു സമയാവോ ഇങ്ങ് വരാനായിട്ട് എപ്പഴാ ഇറങ്ങുന്നേ,
അടെ താമസം അവിടെ ടൊ ഡോക്ടറടുത്ത് നല്ല തിരക്കാ, നമ്മൾ ഈ ഈ വർഷം ബുക്ക് ഈ മാസം ബുക്ക് ചെയ്താൽ അടുത്ത മാസമൊക്കെ കിട്ടത്തുള്ളൂ.
കിട്ടത്തുള്ളൂ അതെയോ അതിനുപ്പ ഭയങ്കര തെര ള്ള ഡോക്ടറ അല്ലേ ഉം അങ്ങനെകുമ്പോഴത്തേക്ക് കണ്ടിട്ടിറങ്ങുമ്പോഴത്തേക്ക് ഒരു സമയ ആവു
ഒര് നമുക്ക് രാവിലെ ടോക്കൺ കിട്ടുവാണെങ്കില് ഒരു പത്തിനകത്തൊക്കെ കിട്ടുവാണെങ്കില് നമുക്ക് രാവിലെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് തിരിച്ചെറങ്ങാൻ പറ്റും. അതിന് ശേഷമാണെങ്കിൽ അവിടന്ന് ഇറങ്ങാൻ പറ്റും അവിടന്ന് ഇറങ്ങാൻ പറ്റും.
ആഹ് ആഹ് ദൂരെയാ ദൂരെ ആയതോണ്ട് പിന്നെ
ദൂര ആഹ് നല്ല ദൂരെ ദൂരയാ,
ഓഹ് ഓഹോ അങ്ങനെ ആകുമ്പോത്തേക്ക് നാളത്തെ ഒരു ദിവസം അങ്ങനങ്ങ് പോവുല്ലേ യാത്ര കാരണം
ഒരു ദിവസം അങ്ങ് പോവോങ്ങ്
അതെ ഈ തൈറോയ്ഡിന്റെ ഗുളിക എങ്ങനെ കഴിച്ചോണ്ടിരിക്കവാന്നോ?
തൈറോയ്ട് എനിക്ക് ആദ്യം ഹൈപ്പർ തൈറോഡായിരുന്നു പിന്നെ അത് അത് പിന്നെ അത് ഹൈപ്പോ ആയി ഹൈ ഒരുപാട് കൂടിയ സമയത്ത് മരുന്ന് കഴിച്ച് കഴിച്ച് പിന്നെ അത് അങ്ങനെ ഹൈ ഒരു പാട് നിൽക്കത്തില്ല ഒന്നര വർഷമൊക്കെ ആകുമ്പഴത്തേക്ക് അത് നോർമലായിട്ട്,
ആഹ് ആയി ആഹ് ആഹ് ആഹ് അന്നേരം ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടു വാ ഞാൻ വിളിക്കുന്നുണ്ട് കേട്ടോ
ആയിക്കോട്ടെ ആയിക്കോട്ടെ
ഉം ശെരി എന്നാൽ ശെരി